ഉം അപ്പം പിന്നെ ന്നട്ട് മമ്പയറൊക്കെ വേവിച്ചോ?
അസ് ഓഹ് അതൊക്കെ വേവിച്ച് ഞാൻ കുക്കറിലിട്ട് ഏകദേശം വേവാന് ശേഷാണ് ഞാൻ പിന്നെ ഈ ടാസ്കൊന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടീട്ട്
ആഹ് ശെരി ഇങ്ങനൊരു പര്പാടിള്ളതോണ്ട് അങ്ങനെ അങ്ങനൊര് ഇത്ണ്ടല്ലോലേ ഉം. അയ്ശെരിന്നാ ഉം.
പിന്ന ബാക്കി മോളെന്നെ ചെയ്തോളൂ ഓളും ന്നെപ്പോലെ ഫുഡ്ഡൊക്കെണ്ടാക്കാനൊക്കെ ഭയങ്കരതാ
ഏഹ് എല്ലാ ഫുഡ്ഡുണ്ടാക്കുവോ സാധാരണ ആ പ്രായ ത്ത്ല്ള്ള കുട്ട്യേൾക്കൊക്കെ മട്യാണല്ലോ.
മട്യാണ് പക്ഷെ ഞാങ്ങനെ ഞാന്ങ്ങനെഎല്ലാ ഫുഡ്ഡുണ്ടാക്കും അപ്പൊ എന്റെ കൂടെ വെര്നേ ഓരോന്നൊക്കെ പഠിച്ച് ചെയ്ത് ഉം ആഹ് അങ്ങനെ സ്വന്തായിട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹാ
ആഹ് അവയ്ക്ക് സാധനം കൊടുത്താതില്ലേ കളി ഉം പരീഷണത്തിന്
പരീക്ഷണത്തിന് സാധനം കൊടുത്താണ് പിന്നങ്ങനെ മ്മള് പറഞ്ഞൊട് ചോയിക്കും വന്നഭിപ്രായം ചോയി അന്നേരം അയ്ങ്ങനെ പറഞ്ഞൊടുത്ത് അയ് ഇണ്ടാക്കി കഴിഞ്ഞാ അവര് അതൊര് ഇണ്ടാക്കി അമ്മക്ക് തെരുമ്പാ അവരൊര് സന്തോഷണ്ട്.
ആഹ് ആഹ് അമ്മക്കല്ലെങ്കിലും വേറെരാള്ണ്ടാക്കി ണ്ടാക്കി തെരുമ്പോ അത് സന്തോഷെന്നെയാണല്ലോ കൈക്കാനും രെസ്സാണ് അമ്മള്ണ്ടാക്കിയ ഭക്ഷണം അമ്മക്ക് ടേസ് അമ്മളൊന്നും അറ്യാതെ വേറൊരാളെ ആഹ് പോ ആഹ്. ഏഹ്?
ഇങ്ങ് എങ്ങനാ ഫുഡ്ഡൊക്കെണ്ടാക്ക്ന്നേ വെറൈറ്റി ഫുഡ്ഡൊക്കെണ്ടാക്കോ?
ഉം ആഹ് അറ്യാതെ പിന്നെ. എപ്പളാ വന്നീനേ ഉം. ആഹ് അയ്ശെരി ഞാൻന്നാങ്ങട്ട് വെര്നേ കണ്ടിനി ശ്രദ്ധിച്ചില്ല ആളെ അയ്ക്കൂടെ പോരാ അയ്ന്റെ എടെല് വേറൊരു കോള് ആള് വന്നതാ പെട്ടെന്ന് അപ്രതീക്ഷിതായിട്ട്. കട്ടെയ്യാനും വയ്യ.
അതെ അതെ
ആഹ് അങ്ങനെയാണല്ലോ. അയൽവാസി പ്രസവിച്ചെട് ക്ക്‌ണ്ട് അപ്പ അങ്ങട്ട് കാണാൻ വന്നതാ അപ്പം നമ്മളെ നാ തരാംന്ന് മറഞ്ഞു ആഹ് അപ്പ അവര് പോവാണ് അവരും തെരക്ക്‌ണ്ട് അതൊണ്ട് കൈച്ചിലായി.
ആഹ് ഇങ്ങളെങ്ങനാ വെറൈറ്റി ഫുഡ് കളൊക്കെണ്ടാക്കോ
ആഹ് വെറൈറ്റിയായിട്ടൊന്നും ഉണ്ടാക്കൂല ചിക്കനും ബീഫും ഒക്കെ ബിരിയാണിന്റെ മന്തി അങ്ങനെ ക്കെണ്ടാക്കും പിന്നെ പറഞ്ഞ മാതിരി കൊറേക്കെ പരീക്ഷണ നടത്തി ഓക്കും
ആഹ് ആഹ്
പിന്നെ ഏകദേശക്കെ എല്ലാം ചെയ്തോക്കും പഷേ നന്നായാലും ഇല്ലെങ്കിലും നമ്മള് ഞ്ഞി പ്പ ചെറിയൊര് പരിപാടിയൊക്കെണ്ടായാലും ഫുള്ള് ഞാൻ തന്നെണ്ടാക്കും ചെറിയ സൽക്കാരം കാര്യക്കെ വരുവാണങ്കില് ന്റെ മക്കക്കൊക്കെ ഇഷ്ട്ടം അതാണ് ഞാൻ ണ്ടാ ക്കണം പൊറത്തുന്ന് വാങ്ങണഇഷ്ട്ടല്ല മോൻ പറയും ഉം സൽക്കാരൊക്കെ പ്പ കഴ്ഞ്ഞാഴ്ച്ചഒര് സൽ സൽക്കാരണ്ടാര്ന്നു. അപ്പം ഞാൻ ഞാൻ ങ്ങനെ പറഞ്ഞു മഴയല്ലേ അടുപ്പില് കാക്കും അകത്തൊക്കെ തീ കൂട്ടിണ്ടാക്കി അപ്പത്തേന് കൊറേ ടൈം എട് ക്ക് ഞാൻങ്ങനെ വെറുതെ പറഞ്ഞോക്കി എന്തേ അപ്പ ഓൻ പറഞ്ഞു പൊറത്തുന്ന് വാങ്ങി പൊറത്തത്തെ ഭക്ഷണം കഴിക്കാനാണെങ്കി വീട്ട്ക്ക് വിളിച്ച് വര്ത്തണ്ട ആവശ്യണ്ടോ അക്കൊല് എന്നും കഴിക്കണല്ലേ മ്മച്ചിണ്ടാക്കണെക്കാരം രസം എന്നൊക്കെ പറഞ്ട്ട്
ആ ഹ ഹ
ഉം ഇവർക്കൊക്കെ ഇഷ്ട്ടാണ് ഓന് ഇഷ്ട്ടം ആണോ
വീട്ടില് അങ്ങനെത്തന്നെ പൊറത്തുന്നങ്ങനെ ആ ആക്കൂല ആരും വന്നാലൊക്കെ ഞങ്ങള് വീട്ടീന്നന്നെ
ആഹ് ആഹ് സെരിക്ക് സ അറിയ അറിയാണങ്കില് നല്ലത് അതന്നെയാണ് നല്ല ഭഷ ക്ഷണം കൊടുക്കാലോ ഉം പൊറത്തുന്ന് വാങ്ങണയിപ്പ അമ്മക്ക് എപ്പപോയാലും കിട്ട്ണ സാധനല്ലേ അ ഇഷ്ട്ടം അതന്നെയാവും ഉം
അതൊക്കെ ഓലപ്പഴും ഇരുന്നോലെപ്പഴും കഴിക്ക്‌ന്ന ഒര് തായിരിക്കുവല്ലോ ബ്ടെ വീട്ടിലാകുമ്പോ ഒര് ടേസ്റ്റും വി വിത്യാസണ്ടാവും
ഉം
ഷ്ണോം കിട്ടും
ആഹ് ഞാൻ ഒര് എൽ ഒര് അങ്ങനത്തെ സാധനങ്ങളൊക്കെണ്ടാവ് പിന്നെ കേക്ക് ഐറ്റംസ് പുഡിങ് അതൊക്കെണ്ടാ ക്കാനാണ് മടി ണ്ടാക്കൊക്കെചെയ്യും പക്ഷെ ഇൻക്ക് മടിയാണ് അങ്ങനത്തെ
ആഹ് ഇൻക്ക് കേക്ക്ണ്ടാക്കാൻ മടിയാ ഇങ്ങള് പറഞ്ഞപോലെ പക്ഷെ പുഡിങ്ങിണ്ടാ ക്കാ ഭയങ്കര ഇട്രസ്റ്റാ
തന്നെയാ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യക്കെണ്ടാക്കി അതൊക്കെ പാളിപോയി പിന്നെ ഇൻക്ക് ഭയങ്കര മടിയാ ഞ്ഞി ചെയ്തോക്കണംന്ന് എപ്പളും കരുതും
ആഹ് ഞാന് പുഡിങ്ങ് ചൈനാഗ്രാസ് മേടിച്ചിട്ടൊണ്ട് പിന്നെ ആഹ് മറ്റേ എന്തേനു ഒര് പ ആഹ് എളനീ ആഹ് എളനീർപുഡിങ്ങൊക്കെണ്ടാക്കും.
ഉം ഒര് പ്രാവ്ശം ഞാൻ ചെയ്തൊക്കീനേ ഷേ കു പാളി പോയിട്ടില്ല നമ്മളതന്നെ കഴിക്കാള്ളത്കൊണ്ട് പുറത്ത്ക്കൊന്നും കൊടുക്കാൻള്ളതല്ലാത്തതൊണ്ട് കളഞ്ഞു പോയില്ല പിന്നെ മക്കൾക്കൊക്കെ ഇങ്ങനെ മധുരംട്ട സാധനം ആയാ മതിയല്ലോ
ആഹ് ആഹ് പക്ഷെ അങ്ങനെയല്ലാച്ച ഈ ചൈനഗ്രാസും അതിന്റെ കറക്റ്റ് ആയിട്ട് വരുമ്പോ അങ്ങനെ പാളിപ്പോന്നു മധുരം കുറഞ്ഞു അങ്ങനെ തായതാ
എന്താ മധുരം കുറഞ്ഞല്ല എന്തൊക്കെയോ ആയി ഏതാലും കൊഴ ഇപ്പല്ല ഇനി പക്ഷെ ടൈറ്റായി വന്നില്ല അങ്ങനെ അങ്ങട്ട്
ആഹ് ആഹ് ആഹ് ടൈറ്റ് ആയിട്ട് വന്നില്ല
ആഹ് പുഡിങ് ആവുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ടൈറ്റുമല്ല ലൂസുമല്ല അങ്ങന രീതിയിലാണല്ലേ വരുക
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ എന്തൊക്കെയോ, ഒന്ന് രണ്ട് പ്രാവശ്യം ക്കെ ഉണ്ടാക്കി നോക്കി
വെള്ളം കൂടിയിട്ടുണ്ടാവും, ചൈനാഗ്രാസില് വെള്ളം ഒഴിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും
ആഹ് അതുകൊണ്ടാവും ചിലപ്പോ. തന്നെ ചിലപ്പോ നന്നായിക്കോള്ളണം എന്നില്ലല്ലോ
അതില്ല
ഉം ഇനീം ചെയ്തോക്കണം ഇങ്ങനെ ആഹ് ഇപ്പൊ ഒന്നാമത് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ ഇതിനൊന്നും ഉം മടിയാണ് ഇപ്പോ, സമയമുള്ളത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടിങ്ങനെ. കേക്ക് പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി. കൊഴപ്പില്ലാതെ
കേക്ക് ഉണ്ടാക്കുവോ നിങ്ങള്
ആഹ് കേക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും നമ്മള ആവശ്യത്തിനൊക്കെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കുട്ടികൾക്ക് കഴിക്കാന്, നമ്മള് നമ്മള ആവശ്യത്തിന് ഉണ്ടാക്കും
ആഹ്
എടക്കൊക്കെ
എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ മടിയാ. അതൊരു കുറച്ചൊരു എടങ്ങേറ് പിടി
കൊറെ പണിയാണ്, കൊറെ പാത്രം കഴ്കാനും കൊറെ ഇതാണ്. പിന്നെ ഉണ്ടാക്കിയാല് മ മക്കൾക്കൊക്കെ വലിയ കാര്യാ
ആഹ്. ഇഷ്ടാണ് ഉണ്ടാക്കണം മോളെ ബേർഡേക്ക ക്ക ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ എങ്കിൽ ആ സമയ കഷ്ടപ്പെടാൻ കഴിയൂല, ബാക്കിയൊക്കെ എന്തേലും കഷ്ടപ്പെടാൻ ഉഷാറാ പക്ഷെ ഈ കേക്കിൻ്റെ കാര്യത്തില് ഭയങ്കര ഒരു റിസ്ക്കാണ്
ആഹ് അതന്നെ. ഉം ഈ അത് അതിമ്മേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നാല് പ്രശ്നം . മൂട് വേണം. ആരേലും പറഞ്ഞേനൊന്നും ഉണ്ടാക്കാൻ തോന്നൂല, ഞമ്മക്കായിട്ട് ട്ട് ഒരു മൂട് വരണം.
ആഹ് ആഹ്
ഉണ്ടാക്കണെങ്കില്. അല്ലാത്തത് ചിക്കനും ബീഫും ഒക്കെ എങ്ങനേം തരം തിരിച്ചും മറിച്ചും ഒക്കെ ഞാൻ ഉണ്ടാക്കും. അതിനൊന്നും എനിക്ക് മടിയില്ല. എങ്ങനെ ആയാലും കടായി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും ബിരിയാണി ഒക്കെ ഞാൻ ഉണ്ടാക്കും, ആര് അതൊരു പ്രശ്നേ അല്ല ഇങ്ങനത്തെ ഐറ്റംസ് ആണ് മടിയുള്ളു പിന്നെ അത്യാവശ്യം നിർബന്ധം ഇല്ലാത്തോണ്ടാവും മറ്റേതൊക്കെ പിന്നെ നമ്ക്ക് അറിഞ്ഞിരിക്കണല്ലോ എന്നും ഒരേ ടേസ്റ്റ് തന്നെ പറ്റൂലല്ലോ ഉം പിന്നെന്താ
ഇനി എങ്ങനാ രാത്രിയത്തെ ഫുഡ് എന്താ ഇങ്ങനെ വരാ ചോറ് തന്നല്ലേ
ആഹ് അതന്നെ അല്ലാതെ എന്താപ്പൊ വേറെ
അമ്മക്ക് അവിടെ രാത്രി ചോറ് പറ്റൂലാ രാവിലെ ചപ്പാ ത്തി ദോശ പത്ത്ല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഉം രാത്രി
ആഹ് പത്തല് പറഞ്ഞ സാധന അത്ങ്ങ് പറഞ്ഞേക്കാം ചാക്കരിയോണ്ട് അരച്ചിട്ട് അതെങ്ങനാ കയ്യില് വെച്ചിട്ടാ പരത്താ
അല്ല ചെ ഫ്രൈ പാനില് വെചിട്ട് തന്നെ പരത്തും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അല്ല ചോറ് കഴിക്കൂല ഉച്ചക്ക് ചോറ് കഴിക്കോ
ഉച്ചക്ക് കൊറച്ച് ചോറ് കഴിക്കും
ആഹ് രാത്രി ഇങ്ങനെ എന്തെ എന്തേലും ഒന്ന് ഉണ്ടാക്കണം നിർബന്ധായിട്ട് ഉം നമ്മള് കഴിക്കും പക്ഷെ ചെല ദിവസങ്ങളിലൊക്കെ ചപ്പാത്തി കൈ ഉണ്ടാക്കും ഉം സാധാരണ കൂടുതലും ചോറ് തന്നെയാണ് അത് ഉച്ചക്ക് വെച്ച ചോറത് ഇണ്ടാവും മക്കക്കും പിന്നെ ഒക്കെ കഴി ക്കാന് അപ്പൊ ഇന്ന് അതന്ന മതീന്ന് ചെല ദിവസങ്ങളിലൊക്കെ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെയൊക്കെ ഇണ്ടെങ്കില് ചപ്പാത്തിയെക്കെ ഇണ്ടാക്കും അല്ലെങ്കി അത് ഉണ്ടാക്കിട്ട് കാര്യല്ല കഴിക്കൂല പച്ചക്കറിയൊന്നും കുട്ട്യൾക്ക് വേണ്ടല്ലോ
വേണ്ടാ ഒന്നും കഴിക്കൂല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ മാത്രേ പച്ചക്കറി പ ഓലെ പള്ളേലേക്ക് എത്തുന്നുള്ളൂ
ആഹ് അതാണ് വെറുതെ ഇണ്ടാക്കിട്ട് കാര്യല്ലല്ലോ ഉൻ കയിക്കൂലങ്കി പിന്നെ അമ്മള് ഇണ്ടാക്കീട്ട് കാര്യല്ലല്ലോ
ഒന്നും ഒരു ഉപ്പേരികളോ അങ്ങനെ ഒന്നും കയ്ക്കൂല ഞാൻ എന്നിട്ട് അധികോം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കലാ
മ്ഹ് ഹ് അതാലോ അത് പച്ചക്കറി എടുത്ത് പൊറുക്കീട്ട് കറിക്കു കഴിക്കും
ഇവിടെ അങ്ങനെയല്ല ഫ്രൈഡ്റൈസ് അത് അങ്ങനെ കഴിക്കും
ആഹ് ആഹ് അങ്ങനെയാണെങ്കിൽ അങ്ങനയെങ്കിലും ചെയ്ത് കൊടുക്കാം ഇവിട മുരിങ്ങാ ചീരൊക്കെണ്ടാക്കിയാല് ഇഷ്ടാണ് പ ഇലക്കറികള് കൂ അതന്നെ പിന്നെ തേങ്ങൊക്കെ ഇട്ട് തേങ്ങയും പച്ചമൊളകൊക്കെ ഇട്ട് വ റ്റിച്ചാല് അങ്ങനെ വെച്ചാല് ഇഷ്ടാണ് അല്ലെങ്കില് കഴിക്കൂല വേറെ പച്ചക്കറി ഒന്നും അതേ പോലെ പയറുപ്പേരി അത്ഷ്ടാണ്
ആഹ് പയറ് ആഹ് ഏക്ക് എക്ക് ഭയങ്കര ഇഷ്ട ഈ പച്ചക്കായ ഇല്ലേ
ആഹ് പ
അത് അത് ഉപ്പേരിയാക്കി വെച്ചിട്ടും ഒരു മീൻ പൊരിച്ചത് ഉണ്ടെങ്കി
ഉം ഞാനും കഴിക്കും എനിക്ക് പച്ചക്കറി എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടായാ മതി ചോറായി കറി വേണന്നില്ല
അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ
ഉം അത് ഇജ്ജ് പറഞ്ഞ ഇങ്ങള് പറഞ്ഞ മാതിരി പച്ചക്കറി കഴിച്ചാ മ്ഹ് പച്ചക്കായന്റെ ഉപ്പേരി ഭയങ്കരട്ട് പിന്നെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇടക്കൊക്കെ ഉണ്ടാക്കും ഇങ്ങക്ക് ഇങ്ങനെ വീട്ടിലുണ്ടോ പച്ചക്കായൊക്കെ
ആഹ് ഇണ്ട് ഇണ്ട് പക്ഷെ ഞാൻ പിന്നെ പൊറത്തു നിന്നും വാങ്ങും ആ്
ആഹ പച്ചാ കൃഷികളൊക്കെ ചെയ്യുന്ന ആൾക്ക ആളാ
അത്യാവശ്യ ക്കെണ്ട്
സ്ഥലണ്ടോ ഇണ്ടാക്കാന്
ഓ
ഏ അപ്പം പിന്നെ സുഖാണ് എല്ലങ്ങ് കൊറേശെണ്ടാക്കിയാല്
അഹ ഇങ്ങള് ഇങ്ങനെ കൃഷി ചെയ്യല്ണ്ടോ
ആഹ് വീട്ടില് നമ്മളെ ആവശ്യത്തിനുള്ളതൊക്കെണ്ടാക്കും അല്ലാതെ പൊറത്ത് ന്നുണ്ടാവൂല അയ്ന്ള്ള സ്ഥലേ ഒള്ളൂ അപ്പം നമ്മളാവശ്യത്തിന്ള്ള ല്ല ഒരു വിധം സാധനൊക്കെണ്ടാക്കും പച്ച ഉ നേന്ത്ര ആഹ ഓക്കെ ഓക്കെ